ആ..
ഹലോ.
കേക്കാവോ?
ആഹ്! കേൾക്ണണ്ട് ഇപ്പൊ കേക്കണണ്ട് എന്താ അവിടെ വിശേ
ആഹ് ഇവിടെ എന്താ സുഖം മഴ പോണ്, വരുന്നു അങ്ങനെ
ആഹ്! അതെ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ മഴയുണ്ട് കൊറെ മഴ പെയ്യും, പിന്നെ കൊറെ വെയിലറക്കും, കൊറെ ഇവിടെ കെടക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ങ്ങനെ പോണൂ. ആഹ് നാട്ടിലന്നെ നാട്ടിലന്നെ
ഞാനിവിടെ. തമിഴ്നാട് ട്ട്ല അപ്പൊ ഇവിടെ അങ്ങനെ മഴയൊന്നുംല്ല്യ! ആഹ്.
അവിടാവുമ്പോ പിന്നെ മഴ കുറവാഊല്ലേ?
ഇവിടെ ഭയങ്കര ചൂടാ
ആഹ് ചൂടാ! അതാതത് ഇന്റെ ഹസ്ബന്റ് സൗദിയിലാ അപ്പൊ ആളും പറഞ്ഞ അവിടെ ഭയങ്കര ചൂടാണ്. മഴക്കെ ആകുമ്പോ സുഖണല്ലടീ കെടക്കാന്ന്നൊക്കെ പറഞ്ഞു.. കാര്ണം അവർക്കവിടെ പണി എടുക്കലും, ആഹ് അതെ പണി എടുക്കുമ്പോ നമുക്ക് ഒന്നുകൂടി ചൂടാവുമ്പോ ഭയങ്കര ഇതാണല്ലോ ഒന്നുടി സ്ട്രെസ്സ് സ്സ് കൂടും. അമ്മ വിളിക്കുമ്പോ പറയാറുണ്ടാവൂല്ലേ?
ആഹ്! അമ്മ വിളിക്കുമ്പോ പറയും. അവിടെ നല്ല മഴയാണ് ഇന്നൂടെ പറഞ്ഞു ഇപ്പൊ പറഞ്ഞങ്ങ് വച് ച്ചതേയുള്ളു, മഴയാണ് നിർത്തണില്ല മഴ ഇങ്ങനെ മൂടിക്കിട
ആഹ്! പക്ഷെ എന്താ അറിയോ? മഴ ഇപ്പം രണ്ടോസായിട്ടുള്ളപ്പ നല്ല രീതിക്കൊന്നു പയ്യൽ എടുത്തിട്ട്. ഇനി ഇപ്പ നമ്മള് മഴക്കാലമായിയിട്ടും ആ രീതി ക്കുള്ള ഒരു മഴ കിട്ടിയിട്ടില്ലായിരുന്നൂ. ഇത്ര ദിവസായിട്ടേ, തുടക്കത്തിൽ കുറച്ച് മഴ പെയ്തുന്നല്ലാതെ, ഇപ്പൊ രണ്ട്, മൂന്നീസൊക്കെ ആയിട്ട് നല്ല
ഞാന് ഒരാഴ്ച മുമ്പ് നാട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അ
ആഹ്
ചെന്നപ്പോര് ഒരു ദിവ സം എങ്ങാണ്ട് മഴ ണ്ടായിരുന്നു. പിന്നെ അതു കഴിഞ്ഞ് പിന്നെ പഴയ പോലെ തന്നെ. മഴയൊന്നുംല്ലായിരുന്നു!
അതെ അതെ. മഴ പെയ്താ നല്ല തണുപ്പു ആവും ചെയ്യുന്നുണ്ട്, പക്ഷെ വെയിലാണെങ്കിൽ നല്ല ചൂടു ആണ് അത അതായത് ഇപ്പൊ തന്നെ ആഹ് കിടന്നുറങ്ങാല്ലോ, നല്ല സുഖാ കാരണം ആരെ ശല്യൊന്നും ഉണ്ടാാവരുത് ന്ന നല്ല സുഖത്തില് കിടന്നുറങ്ങാ
ഓഹ് സത്യം സത്യം ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്താ ഒരു പണിയും ചെയ്യേണ്ട തിന്നാൻ മാത്രം വരെ അമ്മ ഉണ്ടാക്കി തന്നോളൂ.
അഹ് ശരി ശരിയാണത് പ്രത്യേകിച്ച് പഠിക്ണ മക്കൊക്ക ആ ഒരു ബെനിഫിറ്റാ. കാരണം വരുമ്പോലെ നല്ല പോലെ ട്രീറ്റ്യ്തോളും
ആഹ്
അപ്പം അതാണ് വരുമ്പോ നല്ല രീതിക്ക് ട്രീറ്റ്യ്തോളുംന്നറിയാ കാരണം എപ്പഴുംല്ലല്ലോ കൂടെ, അപ്പൊ ഇള്ള ടൈമിൽ അവർ വരുമ്പോ ഇഷ്ടപ്പെട്ട ഫുഡും, പിന്നെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഒക്കെ പോകലും പിന്നെ അധികം പണിയൊന്നും എടുക്കേണ്ട ആവശ്യല്ല അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു ഏജ് ആഹ് അതെ ആഹ് ഒരു ഏജക്കെ. ആഉമ്പോ നമ്മള് വീട്ടിൽ തന്നെ നിക്കുകയാണെങ്കി അമ്മമാർക്ക് പരാതിയാവും. കാരണം അവര് ഒരു പണിയെടുക്കൂലന്നല്ലേ ഇതിപ്പോ നമ്മള് ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് വിട്ടു നിൽക്കല്ലേ പഠിപ്പിന്റെ കാര്യയിട്ട് അപ്പൊ വരുമ്പോ ഒരു ഭയങ്കര കാര്യയിരിക്കും, അതിനിപ്പോ ആർക്കായാലും ട്ടോ, അമ്മമാർക്കായാലും
ഉം പ്ലസ് ടു വരെ ആണെങ്കില് ഞാന് വീട്ടിൽ തന്നെയായിരുന്നല്ലോ അപ്പൊ ഞമ്മള് വല്യ വെലയൊന്നുല്ല, ഇപ്പൊ കൊറച്ചായിട്ട് മാറി നിന്നപ്പോ നല്ല വെല
ശരിയാണത് കാരണം പ്ലസ്ടു കഴിഞ്ഞാ പിന്നെ എന്തെടുത്താ ചെയ്യുന്നെ, തമിഴ്നാട് എന്ത് കോഴ്സാ ചെയ്യുന്നേ
ഞാന് നഴ്സിംഗ് പഠിക്കാ നഴ്സിംഗ്
ആ നഴ്സിംഗ് അല്ലേ അത് ശരി ആ ഓക്കേ
ആണോ
അല്ലല്ല ഞാൻ ഒരു ഹൗസ് വൈഫ് ആണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് അപ്പോ അത് ഞാൻ പറഞ്ഞത് പിന്നെ നല്ല എന്താ പറയാ ഫ്രീ ആയിരിക്കണം നല്ല ഉറങ്ങാനും കിടക്കാനൊക്കെ മഴയൊക്കെ ആവുമ്പളേ. പിന്നെ നമ്മൾ ഒറ്റ ഫാമിലിയൊക്കെ ആണെ കുഴപ്പമില്ല, ഞാനങ്ങനെയാണ് അതൊണ്ട് എനിക്ക് അത്ര മഴയായാലും അത്ര ഇപ്പം നമുക്കിഷ്ടമുള്ളപ്പൊ പണിയെടുക്കാം ആരും ഒന്നും ചോദിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ, ഇത് പിന്നെ മക്കള് പോയാ പിന്നെ ഞാൻ അങ്ങെനെ അപ്പ തന്നെ പണികളൊക്കെ ഏകദേശം വിട്ടിലത്തെ തീർക്കും. പിന്നെ അതിന് ശേഷം ഞാനങ്ങനെ കിടക്കും. ആ അതെ അതെ ഒരാൾ മൂന്നിലാണ് ഒരാൾ രണ്ടാം ക്ലാസ്സിലാണ്. മൂന്നരവസായിപ്പോ അംഗനവാടിയിൽ പോലെ തുടങ്ങിട്ടുണ്ട്
ആ
ഇത് ഇതെല്ലാരും പറയണതാ അതാണ് ഇപ്പൊ കേട്ട് കേട്ട് ശീലായിന്നെ
ആ, ഞാൻ ചെറിയ ചെറിയ അമ്മയാണ് വലിയ പ്രായമായ അമ്മയൊന്നുമില്ല
അതെ അത് കണ്ടാലും അങ്ങനെ തന്നെ പറയുള്ളൂടാ
അത് ശരി എന്താ എന്താ പഠിച്ചത്
ഞാനും പിന്നെ പ്ലസ്ടു കഴിഞ്ഞു അതിന് ശേഷം പാരാമെഡിക്കൽ പഠിച്ചു നമ്മളെ ഡി ആർടിൻ എക്സറെ സ്കാനിങ് അതൊക്കെ അത് പഠിച്ചു ട്രെനിങ്ങിന് പോയി പിന്നെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് പിന്നെ ആ മേഖലക്ക് പോയിട്ടേയില്ല അത് കാരണം ആ ടച്ച്
ആഹ് ജോലി ജോലിയൊന്നും നോക്കിയില്ല
ഇല്ല ഇല്ല പിന്നെ ഇങ്ങനെ മാരേജ് കഴിഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് മക്കള് പെട്ടെന്ന് അങ്ങനെ ആയി. പിന്നെ അവരെ കാര്യങ്ങളായി അതിലോട്ടായി പിന്നെ ഫോക്കസ് ഒക്കെ അതെ അതെ ആഹ് ഇനി ഒന്ന് കുറച്ചൊന്ന് അവര് വലുതാവണം അവര ആവശ്യങ്ങൾക്കായിട്ട് അവര് പ്രാപ്തരാവണം അപ്പ പിന്നെ നമ്മളെന്ത് ചെയ്യും നമ്മുക്ക് എന്തെങ്കിലുമൊക്കെ ആഹ് അതത്രേ ഉള്ളൂ കാരണം അവര് ഭാവി ഏകാരം പിന്നെ നമ്മളെ മുന്നിലുള്ള അതെ അത് ആ വലുതാ ആ അതെ അതെ ആം നമ്മളേ അമ്മമാരെ അത്രപ്പ നമ്മളിപ്പോ ഒരു ജോലിക്ക് പോവാന്ന് വിചാരിച്ചോ നമ്മള
ആഹ്
ഉറപ്പിച്ച ആക്കിപ്പോകും മക്കളെ അവരെ കാര്യങ്ങളൊക്കെ നോക്കാനാ അത് പിന്നെ ഇനി എന്തെങ്കിലുംണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു കേസ് വന്ന അത് ഇട്ത്ത് പറയും പക്ഷെ നമ്മൾ അമ്മമാര് അത് പറയോ ഇല്ല
ആഹ് അതെ അതെ
അതെ അന്ന് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടാ
ഏൻ
ട്ട് ചെയ്യും ഇങ്ങനെ ഓരോ വർക്ക്കളൊക്കെ ആ അതെ ഇപ്പെ ഇ ഇപ്പൊ ഒരുപാട് ഓപ്പർടചൂണിറ്റ്കൾണ്ടല്ലോ ഇന്നാത്തന്നെ നമ്ക്ക് നമ്മളെ കൈവിനനുസരിച്ചുള്ള ചെയ്യാലോ
ഒണ്ട് ഉം ഉ ഉ എ ഞാനിതുപോലെ എന്റെ മമ്മിയാണെ അമ്മയാണെങ്കിൽ പൊറത്താ വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പൊ എന്റെ അമ്മയുടെ ചേച്ചി ചേച്ചിയാണ് എന്നെ നോക്കിയത് അപ്പൊ എന്റെ അമ്മ അമ്മ എന്റെ കൂടെ ഇല്ലായിരുന്നേ അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങൾണ്ട് ആ അപ്പൊ പിന്നെ അതിന്റെ പിന്നെ പ്രശ്നങ്ങൾ വന്നത് അപ്പൊ അത്ര അമ്മയായിട്ട് അറ്റാച്ച്മെന്റ് വരില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും
ഇപ്പൊ ഒരു പാട് ആൾക്കാര് പോറത് അതെ
എൻക്കിപ്പോ കൂട്തൽ എന്റെ അമ്മയുടെ ചേച്ചി എന്നെ നോക്കി വളർത്താ ഞാൻ വെറും അമ്പത് ദിവസം എന്റെമ്മയുടെ കൂടെ ജനിച്ചു ച്ചിട്ട് നിന്നിട്ടുള്ളൂ
അതാണ് ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റും അതു അല്ല നമ്മൾക്ക് അമ്മമാരെ സ്നേഹം കിട്ടേണ്ട പ്രായാണ് അത് അപ്പൊ അവര് ആ നമുക്ക് സാഹചര്യം കൊണ്ട് നമ്മൾ അങ്ങനെ ആവണതാണ് കാരണം ആരെയൊന്നും പറഞ്ഞിട്ട് കാര്യല്ല ജീവിക്കണ്ടേ
ക്കാവേണ്ടി പൈ
ആഹ്‌ ആതെ അതെ അതെ അപ്പൊ അന്ന് അങ്ങനെ ആ ഒരു ടൈമില് ആ ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ ആയതാ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പാരന്റിങ്ങ്ന്ന് പറയുന്നത് ഭയങ്കര ഏഹ് അത്യാവശ്യമുള്ള ഘട്ടാണ് അവരെ വളർച്ചന്റെ ടൈംമാണല്ലോ ആ ഒരു ഫസ്റ്റ് ടൈം ഒക്കെ ആ ആ ടൈമില് നമ്മള്
അങ്ങനല്ലേ എന്നെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ആക്കിട്ട് പോയി അപ്പൊ ഞാൻ എ ഞാൻ അറിയണത് എന്റെ ഒരു ബോധത്തില് ഒന്നാം ക്ലാസിൽ രണ്ടാം ക്ലാസിൽ പഠിക്കുമ്പോേ അറിയ്ണേ അയ്യോ ഇവരല്ലല്ലോ അമ്മേം അച്ഛനെന്ന് കാരണം നമ്മുടെ ചെറുപ്പത്തിൽ നമുക്കറിയില്ലല്ലോ അമ്മ അച്ഛൻ അങ്ങനെ ഒരു സാനം അപ്പൊ കൂടെ നിന്നെങ്കിൽ ഓക്കെ ഞാൻ അവരെ അപ്പച്ഛനും അമ്മച്ചീന്ന് വിളിക്കാ ഓക്കെ അപ്പൊ അപ്പഛനും അമ്മച്ച ച്ചി ആണ് അമ്മ ച്ചൻ അങ്ങനെ ഒരു സാ
ആഹാ ശരിയാണ് നമ്മളെ കൂടെ ആര് നിക്കുന്നു അവരാണ് നമ്മളെ ആ അച്ഛൻ അമ്മ എന്നുള്ള രീതിക്കാണ് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഒന്നാം ക്ലാസ് എത്തുമ്പോൾ നമുക്ക് കൊറച്ചൊന്ന് ഒരു ഇത് വെക്കും ചെറിയ രീതിക്കെങ്കിലും ചെറിയ രീതി ആര് എങ്ങനെന്നൊക്കെ മനസ്സിലാവാനാവും മറ്റേ നമ്മക്കാര് കൂട്ട് പിന്നെ ഓലാ നമ്മളെ അമ്മ നമ്മളെ ആരു കൊണ്ടടുക്കണോ ഒരാള് നമ്മളമ്മ ഇവരെ ആഹ്‌ അതെ അതെ ആ പുള്ളി കിട്ടണത് പിന്നെ അമ്മ വരുമ്പളൊക്കെ ഇല്ലേള്ളൂ
പിന്നെ വിളിക്കു ആഹ്‌ പിന്നെ ഈ എനിക്കൊരു ബോധം വെച്ച് എന്താണ് ഈ രണ്ടു മാസത്തെ അവധി കാണൂലെ ഏപ്രില് മെയ്യില് അതിനാണ് അമ്മ വരണത് അപ്പൊ കാണപ്പ അപ്പൊ പോ സന്തോഷാ കാരണം അപ്പൊ നമുക്ക് പുറത്ത് നിന്ന് ചോക്ലേറ്റ് ഒക്കെ കിട്ടും
ആഹ് അതെ വരുന്ന ടൈമില് ഭയങ്കരെക്കാരം പക്ഷെ ആ അമ്മനെ സംബന്ധിച്ച് എത്ര ടെൻഷൻ ഇണ്ടാവും കാരണം ചെറിയ മോളെ അങ്ങനെ ആക്കി പോവാ കാരണം ഒരുപാട് അമ്മ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ആ ഒരു ടൈമില് കാരണം അമ്മമാർക്കേ അത് മനസ്സിലാവുള്ളൂ അത് പറഞ്ഞാൽ മനസ്സിലാവൂല്ല
ഒണ്ട് ഒണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അപ്പൊ അപ്പൊ മാത്രം സന്തോഷത്തില് ചെല്ലും അപ്പൊ എനിക്ക് രണ്ട് ദിവസം തിരിച്ചു അങ്ങോട്ട്തന്നെ പോണം ഏത് എനിക്ക് അവിടെ നിക്കാൻ പറ്റില്ല അവരെ എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ചെറുപ്പത്തില് അത് കഴിഞ്ഞിട്ട് ട്ട് പിന്നെ ഇന്റെ മമ്മി നിർത്തി പോന്നു നിർ ത്തി പോന്ന് കഴിഞ്ഞപ്പം എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്‌നായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ഞായറാഴ് ച എന്നെ കൂട്ടൻ വന്നപ്പോ ഞാനാണെങ്കിൽ അവരുടെടുത്ത് പറഞ്ഞു അവരെ അടുത്ത് പറഞ്ഞു നേരെ എന്നെ കാണാണ്ട് പോയി. ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു.
ശരി അതൊന്നും പറയണ്ട് ഇന്റെ അനിയത്തി ഇണ്ട് ഇന്റെ ഉമ്മാക്ക് ഇതേപോലെ അനിയത്തിയും ഇന്റെ വീട്ടില് അഞ്ചു പെൺകുട്ടി ട്ടികളാ അയ്ല് ചെറിയ അനിയത്തി പ്രസവിച്ച ഉടനെ തന്നെ ഉമ്മാക്ക് ഹാർട്ടിന് ബ്ലോക്ക് ആയിട്ട് അതയത് ചെറിയൊരു ഹോള് ആ ഹോളായിട്ട് ഉമ്മാന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഇന്റെ അനിയത്തിക്ക് എനിക്ക് തോന്നണ് തൊണ്ണൂറ് കഴിഞ്ഞ് ഇൻക്കൊരു ആറോ ഏഴോ മാസങ്ങനെ ആയിട്ടുള്ളൂ. അപ്പൊ ഇന്റെ ഏട്ടത്തി ആയിരുന്നു പിന്നെ നോക്കിയിരുന്നൊക്കെ കാരണം ഉമ്മാടെ സ്ഥാനത്ത് നിന്നിട്ട് എന്റെ വലിയ ഏട്ടത്തിയായിരുന്നു നോക്കിരുന്നേ.
ഓഹ്‌
എന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് കാണാൻ വേണ്ടീട്ട് ഞങ്ങള് പോയ ടൈമില് ഉമ്മാന്റെ കുട്ടിയല്ലെ അനിയത്തി ഉമ്മ എടുത്തിട്ട് പോയതേ ഇല്ല കുട്ടി കരയ്യ കരയാന്ന് പറഞ്ഞ ഉമ്മാനെ കാണണ സ്ഥലത്ത് നിന്ന് കരയും കാരണം ഈ കുട്ടി എന്താ മനസ്സിലാക്കിയത് ഉമ്മായിട്ട് അത്ര അടുത്തില്ല. പ്രസവം കഴിഞ് കൊറച്ചായപ്പത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞു ഉമ്മ ഫുൾ റെസ്റ്റായിട്ട് കാരണം ഹാർട്ടിനൊക്കെ ആകുമ്പോ അറിയാലോ എങ്ങനെ ആയിരിക്കും ന്നുള്ളത് നല്ല റസ്റ്റ് വേണല്ലോ ആ പിന്നെ ആരെയും അങ്ങനെ അകത്തേക്ക് കേറ്റു അങ്ങനൊന്നുല്ല കാരണം ചെറിയ അണുക്കള് ഉണ്ടായാൽത്തന്നെ മതിയല്ലോ പിന്നെ അത് വലിയൊരു ഇതാണ്. സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ. ആ അതെ അതെ അതെ ആഹ കഴിഞ്ഞു കഴിഞ്ഞു അതായത് ഉമ്മാക്ക് മറ്റേ ഹാർട്ടിന് ചെറിയൊരു ദ്വാരം ഉണ്ടായിരുന്നു. അപ്പൊ അതടച്ചു ബൈപ്പാസിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വലിയൊരു ഓപ്പറേഷൻ തന്നയായിരുന്നു. ആറുമാസത്തോളം റസ്റ്റ്‌ തന്നായിരുന്നു. നല്ല റസ്റ്റ്‌ വേണം. അപ്പൊ ഞാൻ പറയ കാരണം ആ ഒരു പ്രായത്തില മക്കൾക്ക് എന്നിട്ട കരയ ന്ന്‌ പറഞ്ഞാ ഉമ്മാനെ കാ ഉമ്മച്ചി ഇവിടെ ഉമ്മാക്ക് എന്തോ പോല ആയിപോയി കാരണം സ്വന്തം മോനല്ലേ ഇപ്പൊ നിങ്ങൾ ഈ അവസ്ഥ പറഞ്ഞപ്പോഴാണ് ഇനിക്കത് അങ്ങനായിട്ട് ഓടിയത്. കാരണം ആ ഒരു അവസ്ഥയാണ്. ഉമ്മാക്ക് ഭയങ്കര കരച്ചിൽ എന്താ എന്റെ കുട്ടിക്കുന്ന്. താത്തനെ വിട്ടു പോണില്ല. കാരണം താത്തന്റെ കൂടെ രാത്രി ഉറങ്ങലും ഫുഡ് കഴിക്കലും ഒക്കെ ആയിട്ട് ആ താത്തേയുടെ ഉമ്മാ എന്നുള്ള രീതിക്കാണ്. ഇപ്പോൾ നല്ല ഹൈ വെച്ച് പ്ലസ് ടു എത്തി. എന്നിട്ട് ഇപ്പോളും താത്ത പറയും അന്നെ ഞാനാ നോക്കിയതെന്ന് പറയും. താത്ത
തത്തേനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
ആ അതെ അതെ അതെ ഇപ്പോഴും ഓൾ ഓളുടെ വീട്ടിലാണ് ഇങ്ങനെ റസ്റ്റ്‌
അപ്പ അല്ല എനിക്ക് എന്നാലും എനിക്ക് അമ്മേനൊക്കെ ഇഷ്ടം തന്നെയാ പക്ഷെ എന്നാലും കൂടുതലൊരു സ്നേഹം കൂടുതൽ അവരോടെ തോന്നുള്ളൂ. കാരണം എനിക്ക് ബോധമുള്ള പ്രായത്തിൽ ഫുള് അവർ അങ്ങനെ എന്റെ കൂടെ നിന്നതു കൊണ്ട് അവർക്ക് പിന്നെ അവര് നമ്മളെ കുഞ്ഞിലെ തൊട്ടു നോക്കിയത് കൊണ്ട് അവർക്കും നമ്മളോടായിരിക്കും
ആ കു കൂടുതൽ സ്നേഹം ശരിയാണ്. എപ്പോഴും ആ അപ്പോഴും അവരെ മനസ്സിലായി ഉണ്ടാവും ഞാൻ നോക്കിയ കുട്ടിയാണ് എന്നുള്ള ആ ഒരു ഇത്ണ്ടാവും. എന്നെ ചെറുപ്പം മുതലേ അത് ശരിയാണ്
അത് എന്തായാലും കാണും.
ഉം വളർത്തമ്മ എന്നൊക്കെ പറയല്ലോ.
ആഹ് അപ്പൊ എന്റെ മമ്മി എന്നോട് ട്എപ്പോഴും പറയും നിന.. ക്ക് എന്നോട് സ്നേഹമൊന്നുല്ല. അവ ഇപ്പൊ പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വീട്ടീന്ന് ഇങ്ങോട്ട് മാറി നിക്കുമ്പോ ഒരു
ആ അതെ വലുതാവുമ്പോളാ. വലുതാവുമ്പോൾ നമ്മ നമ്മള് മനസ്സിലാക്കി നമ്മള അമ്മ അതാണ്. സാഹചര്യം കൊണ്ട് അന്ന് അങ്ങനെ ആയതൊക്കെയാണ്. മറ്റേ നമുക്ക് ആ ഒരു പ്രായല്ലല്ലോ നമ്മള് എന്താ കാണുക അത് മനസ്സിലാക്ക
ഓ ചെറുപ്പത്തില് എനിക്ക് ഒരു സാധന എനിക്കിപ്പോ വല്യതായി ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോളാണ് എനിക്ക് ആ സാധനം
ആഹ അത് ശരിയാണ് ആ ആ അതാണ് അതാണ് അത് ആ ഒരു പിള്ള മന സ്സിൽ കളങ്കമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ഫീൽ ചെയ്യണോ അത് നമ്മള് മാക്സിമം ഈ പേരൻറ്സിന്റെ ഇത് കാര്യത്തിൽ തന്നെ നമ്മള് പറയാറുണ്ടല്ലോ നമ്മള് ഈ പേരൻ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടരുത് മക്കളെ മനസ്സില് അന്ന് ചെറുപ്പത്തിൽ എന്ത് ആ എന്താണോ അവര് കാണുന്നത് അത് ആ ക്യാരക്ടർ ആയിരിക്കും അവർക്ക് പിന്നെ ഓൾറെഡി ഉണ്ടാവാ അവര് വലുതായി വരുമ്പോഴും നമ്മള് പറയില്ലോ ഈ മ ക്കള് എന്താ ഈ മോൻ ഇങ്ങനെ അല്ല ഈ മോന് എത്ര ദേഷ്യം എന്നൊക്കെ നമ്മള് പറയല്ലോ ഇത് ഇവര് വളർന്ന് വര സാഹര്യം ചിലപ്പോ അതുപോലെ ആയിരിക്കു
ആഹ ആ്
കാരണം പോരന്റിങ്ങിലൊക്കെ നമ്മള് ഒരുപാട് പഠിക്കാണ്ട് അതൊക്കെ പഠിച്ച് നമ്മളെ മ ക്കള് നമ്മള് എന്ത് ദേഷ്യം വന്നാ പെട്ടെന്ന് മക്കളെ അടിക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യാണ് അത്.
അതെ അതെ അതെ അതെ എല്ലാരും പെട്ടെന്ന് ദേഷ്യം വന്ന് കഴിഞ്ഞാൽ കൊച്ചിനെ കയറിയങ്ങ് അടിക്കും
നമ്മള് വേറെ ചെിലപ്പോ വേറെ ആരോടോ ഉള്ള ദേഷ്യം കൂടി ഇവരോട് തീർക്കും പാവം മക്കൾ അത് അവരെ മേല് നോവല്ലേ അപ്പൊ അവർക്ക് ഇതെന്തിന കൂടെ അറിയണ്ടാവില്ല ചില വീട്ടിലെന്തി നമുക്കിന്ന് പ്രഷറോ ചിലപ്പോ ഹസ്ബന്റിനോട് എന്തേം പ്രഷർ ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കി ഉണ്ടെങ്കിലൊക്കെ നമ്മെളെന്തെയ്യും മ മക്കളെ കൊണ്ടണ്ട് അടിച്ചു തീർക്കും അത് അപ്പൊ അതൊന്നും ഒരിക്കലും ചെയ്യരുത് എന്ന് പറയും നമ്മളോട് പേരെന്റ്സെ അതാണ് പിന്നെ എന്താ ഫുഡും കാര്യങ്ങള എങ്ങനെയാടാ അവിടെ
ഇവിടെ എന്താ ആഹ് ഫുഡ് എന്താ ഫുഡ് മ്മൾ ഇവിടെ ഉണ്ടാക്കി കഴിക്കണു അങ്ങനെ ഉം ഉം
ഒന്നുല്ല ഫുഡിൻ്റ ഇതൊന്നുമില്ല ഹോസ്റ്റലിന്റെ ഇതില്
ആഹ് ഞങ്ങള് പൊറത്ത് റൂമ് എടുത്ത് നിക്കാ
ആഹ് അങ്ങനെ ഒരു വീട് പോലെ അല്ലെ ആഹ് ശരി എല്ലാരും കൂടെ ഫ്രണ്ട്സേളൊക്കെ കൂടെ അങ്ങനെ റെന്റിന് കൊടുക്ക് കൊടുക്കലാവുല്ലെ ആഹ് അങ്ങനെ അപ്പൊ പിന്നെ ഫുഡ്ന്നെ പിന്നെന്ന് പറാ ടാസ്ക് ആണല്ലേ ജോ പണിയും പഠിപ്പും ഫുഡ് ഉണ്ടാക്കലും
ജസ്റ്റ് ചെയ്തങ്ങനെ ഉം എന്നാ പിന്നെ എന്നാ വെക്കട്ടന്നാ ശരി എന്നാ ഓക്കെ
ഓക്കെ ഓക്കെ